ഇപ്പൊ കേക്കുന്നില്ലേ
ഉണ്ട് ഫുഡൊക്കെ കഴിച്ചോ ആ കഴിച്ച് ഇപ്പോളെ കഴിച്ചു എന്താന്ന് സ്പെഷ്യലൊക്കെ
ഇന്ന് സ്പെഷ്യല്ല് ബീഫും കപ്പേം
ആഹ് ആഹ്
നിങ്ങൾ ക്ക് എന്താ സ്പെഷ്യല്ല്
ഞങ്ങൾക്കിന്ന് പിന്നെ ബീഫൊക്കെ ഉണ്ട് ബീഫ് ഒന്നും വെച്ചിട്ടില്ല ചോറും പിന്നെ മുരിങ്ങണ്ടല താളിച്ചതും കോഴിമുട്ട പൊരിച്ചതും
ആഹ് നല്ല ഹെൽത്തി ഫുഡ് ആണല്ലോ
അതെ വീട്ടീന്ന് ഇന്നലെ പെങ്ങളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ ബീഫ് വെച്ച് അത് പിന്നെ രാവിലെ പൊറാ അപ്പ തന്നെ ഫുള്ള് കഴിഞ്ഞു പിന്നെ എൻക് മടിയാവാ ബീഫ് വെക്കാൻ ആ ബീഫ് ഒരുപാട് കിട്ടിട്ടുണ്ട് ആഹ് ഇന്നലേം വെച്ച് ഇന്നും വെ ഇന്ന് രാവിലെയും വെച്ചു
നീപ്പോ കുറച്ച് ദിവസം ബീഫ് തന്നായിരി
ആഹ് അന് ബീഫ് ആഹ് അതന്നെ ഇനി മീനൊന്നും മീനൊന്നും ഇണ്ടാവ കിട്ടൂലല്ലോ
മീനൊന്നും വല്ലാതെ ആരും കൊണ്ടുവരൂല കാരണം ബീഫ് ഉള്ളതൊണ്ടേ
ആഹ് അതാണ് മീൻകാരൊന്നും വരൂല
വെരൂല ബീഫ്ള്ളതോണ്ട് ഓലെ വീട്ടിലൊക്കെ ഉണ്ടാവും ബീഫ്
പിന്നെ ബീഫ്ള്ള കാരണം ആരും വാങ്ങൂല്ല
അന പിന്നെ ഹിന്ദൂസുകളൊക്കെ ഉണ്ടെങ്കി ആ മുസ്ലിങ്ങളൊക്കെ ഉണ്ടെങ്കിലെ വാങ്ങു
പിന്നെ ഈ പിന്നെ ഒക്കെ ഇനിപ്പ നാല് പെരുന്നാളാവോളം വിരുന്നും ബിരിയാണിം അങ്ങ അതും ഇതൊരുന്നു വെക്കും
അതാണ് പിന്നെ വിരുന്നുകാരൊക്കെ വരും അപ്പൊ അത പറഞ്ഞിട്ട് അങ്ങനെ ഇയിക്കാരം ഞാന് ബീഫോണ്ട് അച്ചാറ്ഇണ്ടാക്കി എടുക്കും
ആഹ് അച്ചാറ് ടേസ്റ്റ് ഉണ്ടാവോ
ആഹ് നമ്മള് ബീഫ് ഒന്ന് പൊഴുങ്ങിയ എടുത്തിട്ട് അതൊന്ന് പൊരിച്ചെടുക്ക
ആഹ്
മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പുയ്ങ്ങി എടുത്തിട്ട് പിന്നെ നമ്മള് നമ്മള് ചില്ലി പൊരിച്ചെടുക്കൂലെ അത്രക് ചെറുതായിട്ട് ഏഹ് മുറിച്ചെടുക്കണ്ട നമ്മള് കൊറച്ച് വെല്യ കഷ ങ്ങളാക്കിയിട്ട് ഇങ്ങനെ നല്ല വെൽതേരം നമ്മള് ഇറച്ചി വെക് വെ വെറിട്ടി എടുക്കൂല്ലേ
ആഹ് ആഹ് മനസിലായി
പ്പോലൊക്കെ ഒന്ന് മുർ ച്ചെടുത്തിട്ട് പിന്നെ എന്താ പറയാ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി കടക് ഉല കടകക്ക്പ്പൊടി ഉലുവപ്പൊടി പിന്നെ പച്ചമുളക് ഒക്കെ ഇട്ട് പിന്നെ നല്ലെണ്ണയിൽ അതൊക്കെ ഇട്ട് കടകും കവേപ്പിന്റെലൊക്കെ ഇട്ടെന്ന്ന്ന് പറ നമ്മള് സാധാച്ചാറ ഉണ്ടാക്കണ പോലെ തന്നെ
ആഹ എന്നിട്ട് പിന്നെ അച്ചാർ പൊടി ഇട്ടിട്ട് സുർപ്പൊഴിച്ചൊക്കാ
പൊടിയൊക്കെയിട്ടട്ട് പിന്നെ ബീഫ അലോട്ട് ഇട്ട് കൊടുത്തന് സുറുക്കൊക്കെ പറഞ്ഞിണ്ട് കൊറച്ച് സുറുക്ക പറഞ്ഞിണ്ട് മുളക് പൊടി വേണെങ്കിൽക്ഷെ കാശ്മീരി മുളക്ുണ്ടല്ലോ
ആആ
കളർ കിട്ടാൻ വേണ്ടിട്ട് അത് ലേശം ആക്കി കൊടുക്കാം ഒരു കൊറച്ച് രണ്ട് സ്പൂണൊക്കെ അതാക്കി കൊടുത്തിട്ടുണ്ടെങ്കില്
ഒഴിക്കണോ
അല്ല ഒരുപാടൊന്നുഴിക്കണ്ട ആ ചെറിയ കുപ്പി ഉണ്ടാവൂലേ ചെറിയ കുപ്പി പിന്നരെ കാൽ ഭാഗർത്ത എന്നെ തോ ഒരുപാടായിട്ടണെങ്കിലും അ അത് രസണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലല്ലോ
ആ് എനക്ക് ഇണ്ടാക്ക ബീഫ് കുറേണ്ട്
ആ അതൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട ഒരു ദിവസത്തെ ണ്ടാവുല്ല
ആഹ അത് പിന്നെ ആ ടേസ്റ്റ് ഉണ്ടാവല്ലോല്ലെ ഞാന് ബീഫച്ചാർ കഴിച്ചിട്ടില്ല മറ്റേ മീനച്ചാറൊക്ക കഴിച്ചിട്ടില്ലോ രസമാണ് മറ്റേ ചെമ്മീനച്ചറ ണ്ടല്ലോ ആ നല്ല ടേസ്റ്റ ആ ആ ചെമ്മീൻ അച്ചാറ് അത് വെച്ചിട്ടുണ്ട് ഞാൻ ബീഫ് ഇ ഉണ്ടാവോങ്ങൊക്ക ഉണ്ടാക്കാൻ പറ്റുള്ളു ഉണ്ടാക്കി നോക്കണം പക്ഷെ ഇത് നേ മുറച്ച്ുണ്ടാക്കാനാണ് ഭയങ്കര മ
അല്ല അത് മുറിക്കേണ്ട അവസ്ഥ നാ മുറിച്ച രണ്ട മൂന്ന് വം ണ്ടാ ക്കിയിട്ട് പിന്നെ നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചു എടുത്താൽ മതിയല്ലോ പിന്നെ നമ്മൾ വെന്തിട്ട് വേവിച്ചിട്ട് മുക്കാൽ ഭാഗം വേവാക്കിട്ട് പിന്നെ നമ്മ എടു ട്ട് പിന്നെ പിന്നെ മുറുക്കാൻ പണി ഇല്ലല്ലോ
ആ അങ്ങനെ ചെയ്താലും മതിലേ
ഫുഡിനോടൊന്നും വല്ിയ ഉണ്ടാക്കാനുണ്ട്
ആഅതാണ് ഇത് ചിക്കൻാണെങ്കിൽ നമ്മൾന്ന് ആ ചിക്കൻ ആണെങ്കിൽ നമക്ക് ആ മറ്റേ കഷ കൊണ്ടരിക ഇത് കഷ്ണാക്കാൻ ഭയങ്കര മ കുറച്ചേരം ഇരുന്ന് പണിയെടുക്കണം
അപ്പ ചെലഹ് മുറിച്ചാ വ് അത് മുറുക്കണെങ്കി കൊറ്ച്ച് പണ്യാണല്ലോ.
ആഹ് കൊറേ മുറ്ച്ച്ണ്ടാക്കണം. അപ്പെ ഞാന് ഇന്ന് ഉച്ചക്ക് പിന്നെ ഞാൻ ബീഫ് മ്ക്ക് പോയിട്ടേ ഇല്ല ബെല കുട്ട്യേളൊക്കെ വീട്ട്ക്ക് പോയി ഞാനും ഹസ്ബൻറും ചെറിയ രണ്ട് കുട്ട്യേളൊള്ളു ന്നാപിന്നെ ഞങ്ങക്ക് പിന്നെ എന്തായലും കൊഴ പെല്ലാംൺകുട്ട്യേള് ഇണ്ടാവുമ്പഴാണ് ഓല്ക്ക് നല്ല നല്ല ഫുഡ് വാണം. ആഹ് വിവരാ ഞങ്ങളും ഏ എ ഏ എ ഹസ്ബന്റ്നോ അങ്ങനെ കൊഴപ്പൊന്നുല്ല ഇണ്ട് രാവിലെ കഴിച്ചതോണ്ട് ആഹ് രാവിലെ ഒരു പഒരു റാഷം കഴിച്ചതോണ്ട് പിന്നെ വാണൊന്നും നിർബ ന്ധന്നു മുരിങ്ങന്റലായാലും മതി
ഉം ചെലർക്ക് അങ്ങനെ പക്ഷെ നല്ലതാണ് മുരിങ്ങ വീ വീട്ടില് മുരിങ്ങൻന്റെല്ല ണ്ടോ?
ആഹ് മുരിങ്ങ ഇഷ്ടം പോലെണ്ട്.
ഇവിടെ മുരിങ്ങ എത്ര ണ്ടാക്കി ഇൻക്ക് ഭയങ്കര ഇഷ്ടാ മുരിങ്ങ താളിപ്പ്. മുരിങ്ങോന്റെ സർപ്പ് പിന്നെ മുരിങ്ങ ഒലത്ത ഇണ്ടല്ലോ തേങ്ങക്കെട്ട്
ആ ആ അങ്ങനീണ്ടാക്കും ഞാന് അതെ ലെ
എവ് ഇവടല്ല. ഞമ്മള വീട്ടിലില്ല. ഞമ്മളെ വീട്ടില അങ്ങനത്തൊന്നുംല്ല. ഇവിടെ ഇപ്പൊ അയ്ന്റെ ഒരു കൊമ്പ് കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഞ് ഉണ്ടാവണം
ആഹ് അഇന്റെ വീട്ടിൽ അങ്ങനേണ്. അവിടെ മുരിങ്ങ ൻ്റല അതേപോലെ മറ്റേ കറിവേപ്പിന്റെ ല ക്കണ്ടല്ലോ
ആ കറിവേപ്പിന്റെല്ല ഉം ചെലെ സ്ഥലത്ത്ണ്ടാവൂല വ് പക്ഷെ ഇവടെ ഇണ്ടായിന്നൂ. അത് പിന്നെ പോയി. ഇപ്പ അയ്റ്റങ്ങന്ന് ഒന്ന് മോളെ വീട്ട് ന്ന് കൊട്ന്
അവിടെ ഇന്നാല് കറിവേ പിൻ്റെല, മുരിങ്ങ ൻ്റെല ക്കെ ഇഷ്ടം പോലെയാ.
തമ്പോൽ
ഉം ആഹ് ഇവിടെ മണ്ണില് ണ്ടാവും തോന്നുണ്ട് കറിവേപ്പിന്റലക്കെ പറഞ്ഞാല് കണ്ടം നമ്മള് കണ്ടത്തിന്റെ ഉള്ളിക്കൂടെ നടന്നാ ചെല്ല അവിടെക്കെ ഓരോ തൈകൾ ഉണ്ടാവും. അങ്ങനെ ഇഷ്ടം പോ ആ ഇല്ലടി ഈ പക്ഷികള് കുരു കൊണ്ടോയിട്ടിട്ടേ അങ്ങനെ മുളച്ചുണ്ടാവുന്നതായിരിക്കും ഉം ഉം എവിടെ നോക്യാലും വെ ചീമന്റെല ചീമന്റെ ഇതുണ്ടല്ലോ എന്തത് ചീരൊ പറീലെത് ചീരൊ
ചിരാപ്പറങ്കിന്റെ മൊളകില ന്ത്‌ സുഖാണ് ഒന്നുംല്ലെങ്കിലും ആ മുരിങ്ങന്റെല നമ്മക്കങ്ങണ്ട്ടു ത്തിട്ട് ചീരാ പറുങ്കി ഇട്ടിട്ട് വെളിച്ചെണ്ണ കുഴച്ചെടുത്ത് വെച്ചിട്ടെങ്കില് ഭക്ഷണം കഴിക്കല്ല ചോറിന് അരി ണ്ടായിട്ടുണ്ടെങ്കില്
കഴിക്ക ഒരു ഒണക്കൽ പൊരിച്ചതും ഉണ്ടെങ്കി പിന്നെ
അടിപൊളി കറി ബീഫ്ന്ന് അങ്ങട്ട് മാറിക്കും എൻക്ക് നല്ല ഇഷ്ടാ മുരിങ്ങിന്റെല താളിച്ചത് ഒണക്കമീൻ പൊ രിച്ചതും
ഉം എനിക്കിഷ്ടാണ് മുരിങ്ങേന്റല താളിച്ചത് ഏ കോഴിമുട്ട പൊരിച്ചത് ക്ക് അങ്ങനെ ക്കേണ് പോയേക്കാണ് പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ അങ്ങനെക്കെ ഇഷ്ട്ടണ്ട് ബീഫിനോടക്കെ വല്യ താല്പര്യവില്ല ഉം അപ്പൊ കുട്യോ ഉമ്മാക്ക് ബീഫ് ആ അത അവര് വരു ബീഫുമ്മാക്ക് ഇഷ്ടവില്ലാത്ത കാരണം ഉമ്മ വെക്കൂല
ചിലരങ്ങനെ ഏറ്റവും ഇഷ്ടം മുരിങ്ങ താളിപ്പ്
ആ
നല്ല ഏളയ മുരിങ്ങ എടുത്തിട്ട് താളിച്ചെടു
ആ മു ചോറ് നല്ല നല്ലപോകേം ചെയ്യും വയറ് ഫുള്ളായിട്ട് കഴിക്കാൻ കഴിയും
പിന്നെ ആ മുരിങ്ങന്റെല താളികള പക്ഷെ ഊരി എടുക്കണെങ്കിലാണ് പണി ന്റെ എല
ആ ഇക്കു പിന്നെ ആ പണി ബീഫാണ് നുറുക്കാൻ ഭയങ്കര പണി പിരാന്ത്‌ വരും ബീഫ് നുറുക്കുകന്നുള്ളതല്ലേ അതില് കുറേ നെയ്ക്കട്ടണ്ടാവും അതൊഴിവാക്കണം
അതൊഴിവ ആ ശരിയാ
എല്ലിന്റെ ഭാഗം അത് മുർക്കാനും പറ്റൂല
ഞാന് കൊറെ നെയ്യായി വക്കും പിന്നെ എന്താ കുക്കറിട്ട് വേവിച്ചേനെഷം അതിൽ ഐസങ്ങാട്ടീട്ടോടുക്കും പൈസും കട്ടമേല പിടിക്കു നെയ്യൊക്കെ പ്പ അതൊണ്ട് മാറ്റിട്ണ്ടെങ്ക നെയ്യങ്ങളക്കെ ള്ളല് പോവും ആ ചൂടോർക്ക നെയില് ഐസ് ഇട്ട എടുക്കുക ചൂടോർക്കെ അപ്പ നെയ്യ് ഫുൾ ഐമലാവൂലേ
ആ
കൊറെേക്ക ഒഴിവാക്കും എന്നാലും ബാക്കി എന്നാലും ണ്ടാവോലോ നയ്യ്
ആ ഞാൻ കൊറെ നെയ്ക്കട്ട അങ്ങട്ട് ഒഴിവാക്കും നെയ്ക്കട്ട ഫുള് ആട്ട് ഒഴിവാക്കും
നമ്മള് വയറ്റിലാവണേ കാട്ടിലൊക്കെ നല്ലതാ അതാ ഒഴവാക്ക വയറ്റില ഭയങ്കര കേട നമ്മുക്ക് നമ്മെ കൊളസ്ട്രോള് അല്ലെങ്കിൽ തന്നെ നെയ്യ ആണ് ലതും കഴിക്ക്ണ ഭക്ഷണക്കെ ആ നെയ്യു കൂടി നമ്മൾ വച്ചിട്ടുണ്ടെങ്കിൽ
അതെ ഉം ഞാന തന്നെ ഞാൻ നെയ്യ് ഫുള്ളിടു എനിക്കിഷ്ടല്ല ഈ കറിയില് അങ്ങനെ നെയ്യ് ഈ എണ്ണ ഇങ്ങനെ മേലെ പാറിക്കുന്നതെ ഞാൻ ഫുള്ളങ്ങട്ട് ഒഴിവാക്കും ഉം ഞാൻ ആ ആഹ് നല്ല ഇറച്ചി കിട്ടും ചെല ഇതിലൊക്കെ നെയ്യ് ക്കെ ഉണ്ടാവും കൂടുതലും ഇങ്ങനെ കിട്ടുന്ന ഇറച്ചില്ലേ ആ നെയ്യ് നല്ലണം ഉണ്ടാവും പിന്നെ അതിന്ന് അങ്ങനെ ഒഴിവാക്ക ഉ പറ്റാ എന്റെ ഹസ്ബൻഡ് പറയും ഉദയത്തിന്റെ ഇറച്ചി ഇങ്ങനെ ഒഴിവാക്കാൻ പാടില്ല ആ പാടില്ല ഇത്ര ആ നെയ്യും തോന്നും ഒഴിവാക്ക പാട പക്ഷെ നമുക്ക് കഴിക്കാൻ കഴില നെയ് പാത്രണെങ്കിലിൽ ഒറ്റ് ഒരു പ്ലേറ്റും നെയ്യില്ലാത്ത ഉണ്ടാവൂല
അതാണ് മോറി മോറി
ആ കഴി കഴുകിതാവും
പിന്നെ നെയ്യ കുറ ഒരുപാട് നെയ്യുണ്ടെങ്കി എന്ത്തു ചെയ്യന്ന് അറിയോ ഒരു ചട്ടീ ഇട്ട അടുപ്പത്തെ ഗ്യാസ് വെച്ചാൽ മുതലാവലോ കേട്ടോ അടുപ്പത്തൊക്കെ ചൂടുള്ളഅടുപ്പത്തെ അക് വെച്ചിട്ടുണ്ടലെ കത്തിച്ചു നെയ ഇങ്ങനെ ഉരുക്കിരുക്കി വന്നിട്ട് നമ്മക്ക് സാബൂനെ അങ്ങനെ ഇത്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഞാൻ അങ്ങനെ ഉണ്ടാക്കി അതെ ആ നെയ്യ് പിന്നെ നല്ല അടിപൊളിയായിട്ട് സാബൂനൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഈ സാബൂനൊക്കെ ഉണ്ടാക്കുമ്പോ ഒരു വെട്ടം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതേപോലെ പരുന്ന ഇങ്ങനെ ഇറച്ചിക്ക് കിട്ടുമ്പോ കുറേ നെയ്യുണ്ടാവുമല്ലോ
ആഹ് ചിക്കൻ പൊരിച്ചെണ്ണ ഒക്കെ ആയിട്ട് അങ്ങനെ ഇണ്ടാക്കഇല്ല കല്യാണ വീട്ടീന്ന് ഒക്കെ കൊണ്ട് ഇ കല്യാണം
പിന്നെ അയിന്റെ ആ കറ കരിഞ്ഞ സാധനം ഇങ്ങനെ കഴിക്കുമ്പോക്കെ നല്ല രസാ തിന്നാനെ നെയ്യ് കരിഞ്ഞയുണ്ടല്ലോ ആഹ്
അപ്പൊ പിന്നെ ഈ നെയ്ക്കട്ടേടെ സ്മെല്ലുണ്ടാവൂലെ സോപ്പിന്
ചെറുതായിട്ടുണ്ടാവും പക്ഷെ നെയ്യൊക്കെമൊന്നും പോകും
ആഹ് ആഹ് പക്ഷെ ഡ്രസ്സിന് ചെ നല്ല സ്മെല്ല് ഉണ്ടാവൂലല്ലോ
എന്ത് എന്താണ് ഞമ്മള് തിരുമ്പുമ്പളാ അലക്കുമ്പളാ അല്ല അങ്ങനെ സ്മെല്ല് ഉണ്ടാവൂല എനിക്ക് പിന്നെ നമ്മള് സാബൂന്റെ പൊടിയെ സാധനങ്ങളൊക്കെ കൊണ്ടുന്നിട്ട് ഇട്ടിട്ടെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുകല്ലേ അപ്പൊ അതിന്റേതായിട്ടുള്ള മണം ഉണ്ടാവുള്ളൂ സോപ്പ് സാബൂനൊക്കെ ഉണ്ടാക്കുമ്പ
ആ ആ ഈ ലിക്വിഡ് ഉണ്ടാക്കി നോക്കിയിരുന്നോ
ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി നോക്കീന്
ലിക്വിഡിന്റെ കിറ്റ് എവിടുന്നാ എവിടുന്നാ ഇങ്ങള് വാങ്ങിയത്
കിറ്റ് പൊറത്തൂന്ന് കിട്ടും
അങ്ങനെ ക മറ്റേ ഇവിടുന്ന് സൂപ്പർ മാർ കിട്ടുന്നൊക്കെ
എല്ലോടത്തൂന്നും അതിന്റെതായിട്ടുള്ള കട ഉണ്ടല്ലോ
എനിക്കറിയില്ല എന്നിട്ട് അ അത്കൊണ്ടന്ന് അത് കൊണ്ട് ഒരു അപ്പം പിന്നെ ആ കിറ്റ് കൊണ്ട് വന്നാല് കൊറേ പ്രാവശ്യം ഉണ്ടാക്കാൻ ഉണ്ടാവുവോ അത്
അല്ല ഒരു പ്രാവശ്യം ഇതാക്ക ഒരു പാത്രം ഒരു വലിയ പരന്ന പാത്രത്തിലാക്കി ഉണ്ടാക്കി കും പിെറ ഒരുപാട് കാലം നമുക്ക് ആ കുറേ ഉപയോഗിക്കാൻ പറ്റും മുതലാവും ഉണ്ടാക്കാൻ നല്ലൂ ഇളക്കണം നല്ലോണ്ണം ഇള ക്കളം ക്ഷെ ചെറിയ കുട്ടിയൊള്ള വീട്ടില് പേടിയാണ് ടോലിയിലാസിഡാന്റാസിഡ്ത്ക്കെണ്ടല്ലോ അവിടെവിടെക്കെ വച്ചിട്ടുണ്ടെകിൽ ഓലക്കെ എടുത്ത് കഴിച്ചാ അത് ഭയങ്കര ബുദ്ധിമുട്ട
ആഹ് അങ്ങനെ വ പിന്നെ ഈ ലിക്വിഡ് വാങ്ങീട്ട് റ്റ് വാങ്ങിണ്ടാക്കിയ മുതലാവ്ന്നേ മറ്റേ ഞമ്മളൊരു അഞ്ച് ലിറ്റർന്റെ ലി ലിക്വിഡ്ന് മുന്നൂറ്റി എത്രെക്കൊ ഉണ്ടല്ലോ ആഹ് മുന്നൂറ്റി നാല്പത് അങ്ങനെന്തോ കൊടുക്കണം ഇത് ലിക്വിഡ്ന് കിറ്റിന് എത്രയാണാവോ
ലിക്വിഡിന്റെത് ഇണ്ടാക്കാൻ കയ്യോ
ലിക്വിഡാ ഞാൻ പർണത്
എ ഞാൻ സാബൂൻ ഉണ്ടാക്കി ലിക്വിഡ് ഇത്വരെ ഉണ്ടാ‌ക്കില
സാബൂനല്ല ലിക്വിഡിന്റെ കിറ്റ് കിട്ടും അതായിട്ട് ഞമ്മള് എലി ക്ക്ഡ് ആ ലിക്വിഡ് വാങ്ങുമ്പോ അഞ്ച് ലിറ്ററിന്റെ ലിക്വിഡാണ് ഇവിടെ ഞാൻ വാങ്ങല് അത് വാങ്ങുമ്പോ മുന്നൂറ്റി നാല്പത്തൊൻമ്പത്ക്കെയാണ് വെല വന്നെ അയിന് ഓരോ ഏറ്റവും താനേക്കെയൊണ്ട് മുന്നൂറ്റി കൂടിയതൊക്ക്ണ്ട് ക്ഷെ ഇത് ഇങ്ങനെ കിറ്റ് വാങ്ങി ഇണ്ടാക്കുമ്പോ നല്ല ലാ ലാഭാണെന്ന് പർഞ്ഞേക്കാ
പറയണക്കെ ലിക്വിഡ് ഉണ്ടാ‌ക്കില്ല സാബൂൻ ഉണ്ടാക്കി ഞാൻ കുറേ മുന്നിട്ട് രണ്ട വല്ല വർഷം മുന്നേ
ഏഹ് ആഹ് ആയിക്കോട്ടെന്നാല് ആഹ് ശരി